കേക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം എന്താ തെരക്കിലാണോ?
അല്ല തെറ്റിലന്നല്ല ഇവിടെ കിടക്കാണ് ഒരു ചെറിയൊരു വർക്ക് ഇണ്ടായിന അപ്പൊ ആ അതെ ഇന്നിപ്പോ മക്കളൊക്കെള്ളെ ദിസല്ലേ അപ്പൊ പിന്നെ ഫൂഡ്ഡോക്കെ കയി ച്ചു ഇപ്പ ഇങ്ങനെ ഇവിടെ കൊറച്ച് നേരം ഇവിട കിടക്കണ് ഫോണില് ഓരോ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്ത് പിന്നെ ഇന്ന് ബ്രസീലിന്റെ കളിയിണ്ട്. അപ്പൊ അതിന്റെള്ളരു ഇതിലൊക്കെയാണ് എങ്ങനെയ കളിയൊക്കെ കാണാറുണ്ടോ
ആ കളികാണാറ് അർജന്റീന എനിക്ക് സമയം കിട്ടാറില്ല ഇപ്പോ ഈ വർഷത്തൊന്നും കണ്ടിട്ടില്ല ബ്ര ലിന്റെ കളി എപ്പോഴാ
ഏ ബ്രസീലിന്റെ ഒന്നരക്കാണ് ബ്രസീല് നോർവേ അപ്പം എന്താെന്നറിയില്ല രണ്ടും നല്ല ടീമല്ലേ എനിക്ക് ഭയങ്കര ടെൻഷൻ ആ രാത്രിയാ ഒന്നരക്കാ കളി
ആ ഓക്കെ ഓക്കെ അർജന്റീന
അർജന്റീന ആ ഏതാലും ക്വാട്ടർ കഴിഞ്ഞ് ഇനിയിപ്പം
ആ
പിന്നെ അതുപോലെ സെമി ഫൈനലോക്കെയിണ്ട് എവിടെ വേരെ എത്തും അറില്ല
എനിക്ക് കളിനെ കുറിച്ച് വലിയ അറിവ് ഒന്നുമില്ല പക്ഷെ എനിക്ക് ഇഷ്ട കാണാൻ ട്ടൊ
ആ അതെ അതെ ഇനിക്ക് ഞാനേ ഇപ്പോ ഇപ്പൊ കണ്ടിന്യൂസായിട്ട് യൂട്യൂബിലൊക്കെ അതന്നെ കാണല് നെയ്മറിന്റെ ഭയങ്കര ഇഷ്ട എനിക്ക് അതിപ്പോഴന്നല്ലാ കൊറെ മുതലേ ഉള്ള ഇഷ്ടാണ് പിന്നെ ക്കൊക്കെ കൊണ്ട് കൊറച്ച് ഇതാണല്ലോ അപ്പൊ ആ ഒരു ടെൻഷൻണ്ട് ഇതില് ഇതില് കളിയില് ഇറങ്ങണ്ട എന്നൊക്കെ പറയണ്ട് ഫസ്റ്റലെന്നെ അപ്പൊ അതെങ്ങനെ കൊറെ ന്യൂസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ അത് നോക്കി ഇങ്ങനെ നോക്കായിന്നു
ഏഹ് ഭക്ഷണം കഴിച്ചിട്ട് ആ ഫുഡൊക്കെ കഴിക്കുവോ
ആഹ് ശരി ഇന്നിവിടെ പ്രത്യേകിച്ചൊന്നുല്ലാ ഇന്നലെ ഞാൻ നെയ്ച്ചോറും കടായി ഒക്കെ ഇണ്ടാക്കി. അപ്പൊ ഇന്നല പിന്നെ മക്കൾക്ക് ലീവ് ആയിരുന്നല്ലോ പിന്നെ പിന്നെ മിനിയാന്ന് ബ്രോസ്റ്റ് കൊണ്ട്ടുപ്പിച്ചിരുന്നു. ഇന്ന് പിന്നെ നല്ല നമ്മള് തക്കാളി കറി ഇണ്ടല്ലോ അത് നല്ല കറിയാക്കി ഇട്ട് ചീരുള്ളിയൊക്കെ ഇട്ട് വറവ് ഇട്ടിട്ട് അത്ണ്ടാക്കി പിന്നെ ഒണക്കല് പൊരിച്ചു പപ്പടവും അതൊക്കെ കയിച്ചു ഉം അപ്പൊ ഇന്നങ്ങനെ
അപ്പൊ ഇനി രാ രാത്രി ഒന്നരക്ക് ഇരുന്ന് കളി കാണോ?
ആഹ് കാണണുന്നുണ്ട് കാരണം ഞാന് മോന് കാണന്നാ മോൻ ഇതുവരെ കണ്ട് ട്ടില്ല ഞാന് എല്ലാ കളിയും കാണും കാരണം ഓൻ ഫ്രീയായിഞ്ഞു ഓനെ ഒണർത്തുല്ല കാരണം രാവിലെ മുതൽ സ്കൂൾക്ക പോകാൻള്ളല്ലേ രാത്രി ഒറക്കൊഴിവാ ക്ക പിന്നെ നമുക്ക് പകലെങ്കിലും ഉറങ്ങാം വനപുരി പോയാ പിന്നെ നമ്മള് ഫ്രീ ആണേ അപ്പൊ ഞാൻ എന്ത് കഴിഞ്ഞ കളിയുഒക്കെക്കണ്ടു പിന്നെ ജപ്പാനായിട്ടുള്ള ബ്രസീലിനെ മാത്രം കാണൂട്ടോ അല്ലാത്തൊന്നും കാണാറില്ല പിന്നെ ബ്രസീലിന്റെ കളി വരുമ്പോക്കാണും അതെ അതെ ഫാനയിരു അതുമാത്രം അതെ അ അതെ അതെ അതായത് പിന്നെ ആ കളീല് ഇറങ്ങോ ആ കളീല് ഇറങ്ങോ എന്നുള്ളത്. കാരണം ഈ ഒരിതില് നെയ്മറിനെ കാണുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പില് അപ്പം പിന്നെ അഞ്ചിലോട്ടിയ ആണല്ലോ അവരെ കോച്ച് അപ്പൊ ഓരിടത്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ പത്ത് മിനിറ്റാണ്പ്പ ഇത്രയായിട്ട് കളിച്ചത് ആള് ഗ്രൗണ്ടില് അപ്പൊ ഈയൊരുതില് ആദ്യത്തെ പിന്നെ അരമണിക്കൂറിൽ ഉണ്ട് എന്നൊക്കെ പറയണ്ട് അതിന്റെ ന്യൂസൊക്കെ നമുക്ക് ഒക്കെ സോഷ്യൽ മീഡിയേല് നോക്കിയാ കിട്ടൂല്ലപ്പൊ ആ അതെ അ അതെ അതെ അതെ ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് അതാ അപ്പ വെച്ചാ അറിയാൻ പറ്റുള്ളൂ കഴിഞ്ഞ കളിക്ക് ഇറക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല അതിനുള്ള അവസരം വന്നില്ല തോന്നും
ഓക്കെ എന്റെ ഒരു പ്രഡിക്ഷന് പ്രഡിക്ഷൻ എന്ന് പറയരുത് കഴിഞ്ഞതില് അർജന്റീനക്കണെങ്കിലും എനിക്കിപ്പ ഫൈനൽ വരുമ്പോ എനിക്ക് തോന്നുന്നു കേട്ടോ ബ്രസീലും അർജന്റീനയും കൂടെ ആവും അതിൽ
ആ അതായത് കാ ക ആ നാവ് പൊന്നാവട്ടെ അതായത് അതല്ല നോക്കാം ന ടൈമണ്ടല്ലോ അത അതായത് അവര് സെമി ഫൈനലിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വേൾഡ് കപ്പ് സെമി ഫൈനലില് അർജന്റീനയും ബ്രസീലൂആയിരുന്നു അയില് പിന്നെ അർജന്റീന കിട്ടി ബ്രസീൽ തോറ്റു അങ്ങനെ ആരുന്നല്ലോ കഴിഞ്ഞതില് അങ്ങനെയല്ല പിന്നെ ഫ്രാൻസും അർജന്റീന ആയിട്ട് ഫൈനലില് വന്നത് ആ അതെ അപ്പോ ഇപ്രാശ ഇനിഎങ്ങനെ അറിയില്ലതായാല അർജന്റീനയും ബ്രീലന്റെ ഒരു കളി നമുക്ക് പ്രതീഷി
അതെ അതൊരു അല്ലെ ആരാധകരെ വല്യൊരു സങ്കടത്തിലാക്കണ ഒരു കാര്യവും
പറയാന്ണ്ടോ കാരണം എന്തൊരു ആവേശന്നാ നമ്മളെ ഇവിടൊക്കെ കാരണം നാട്ടാരൊക്കെ ഫ്ലെക്സ് ആയിട്ടും കട്ട്ഔട്ട് ആയിട്ടും ആ
ത് എനിക്ക് അതിനൊന്നും വലിയ താല്പര്യമല്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ അതിനെത്രയോ പൈസ ചെലവാക്കി കിട്ടന്നുണ്ട് എവിടെയോ കെടക്കുന്ന രാജ്യക്കാർക്ക് വേണ്ടിട്ട് നമ്മള് വെറുതെ പക്ഷെ എനിക്ക് ആരത് അതായതിങ്ങനെ ഇഷ്ടപ്പെട്ട കളിക്ക് വേണ്ടിയിങ്ങനെ ചെയ്യുന്നൊക്കെ എനിക്കിഷ്ട കാണാനും ഇതൊക്കെ ഇഷ്ടമാണ് ഇനി എന്നാണോ നമ്മുടെ ഇന്ത്യക്ക ഇതുപോലെ വരല്ലോ ഇന്ത്യ വരോ ഫുട്ബോൾ ടീമിലൊക്കെ
ക്ക്‌ അങ്ങനെ ആഗ്രഹിക്കാം അല്ലാതെന്താ വരട്ടെ കാരണം അതൊങ്ങനെയാണല്ലോ നമ്മളെ രാജ്യത്ത് ത്തിനൊക്കെ എല്ലോടത്തും അറിയപ്പെടാം ഇപ്പൊ ബ്രസീല് നിന്നൊക്കെയുള്ള അതെ
നമ്മൾ ഇന്ത്യക്കാരിങ്ങനെ തുള്ളുമ്പോ നമ്മളെ ഇന്ത്യക്ക് വേണ്ടി ഏതിനൊക്കെയുള്ള രാജ്യക്കാറ്
ആ അതെ ഇപ്പൊ ഒരു കേരളീയര് നമ്മെ ഖത്തറിന് വേണ്ടീട്ട് പിന്നെ ണ്ടല്ലോ നമ്മളെ കണ്ണൂർക്കാരനാ എന്താ അയാൾ പേരിപ്പോന്താ തഹസിൻ മുഹമ്മദോ തഹസിൻ ആ തഹസിൻ മുഹമ്മദ്. അങ്ങനെ എന്തോ ആണ് ആള് കർത്തറിൽന്നെ ജനിച്ച് വളർന്ന ആള തോന്ന്ണ്ട് അവിടെന്നെ പേരൻറ്സും കാര്യങ്ങ അപ്പൊ അവിടെ അതൊക്കെ നമ്മളെ സംബന്ധിച്ച അഭിമാന ആണ് നമ്മുടെ പിന്നെ കേരളത്തിൽന്നല്ലേ കാരണം ഇന്ത്യന്നല്ലേ കേരളത്തി
ഒരിക്കലും കേരള സിറ്റിസണല്ല ഐ മീൻ ഇന്ത്യൻ
ആഹ് അ അല്ല അത അതായത് ആള് സിറ്റിസൺ ആണ് അതായത് അവ് ഇവിടെ ജനിച്ചു വളർന്നതാണ് പക്ഷെ ആളെ പിന്നെ ഉപ്പാൻ്റെ നാട് ഇതൊക്കെ നമ്മുടെ എവിടെയാണ് കണ്ണൂരാണ് ആള്
ആ ആ പക്ഷെ അവരിങ്ങോട്ടൊക്കെള്ള വരവ് അപൂർവ്വങ്ങളല്ലേ ഉള്ളൂ
തില്ല ആ അതില്ല കാരണം അവിടെ തന്നെയാണ് അവര് പിന്നെ ചെറുപ്പം മുതലേ നിക്ക് തോന്നണ്ടത് ഉണ്ട ആഹ്
അവരൊക്കെ ഫാദറും മദറും മലയാളി
അതെ അങ്ങനെ ആാവും അത് അറിയല്ലോ അമ്മ പണ്ട് മുതലേ അവിടെ വളർന്ന് വന്ന ആളാവും കാരണം ജനിച്ച ച്ചത് മുതല് അവിടെന്നെ ആവും അങ്ങനെ നാടുമായിട്ട് ടച്ചും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു ആഹ് എന്നാലും ഒരു കേരളത്തി ള്ളരാളാണ് എന്നുള്ളൊരു സന്തോഷം ആ അത അതെ അതെ അതെ അതെ ശരിയാണ് അപ്പൊ അതിനെന്താക്കി നമ്മളെ ഇന്ത്യയൊക്കെ വരുവാണെങ്കില ഇപ്പോ ഏത് ചെറിയ മക്ക്ക്കും ബ്രസീലും അർജന്റീന ഒരു രാജം ഉണ്ട്ന്ന് അറിയാം പക്ഷെ ആ സ്ഥാനത്ത് അവിടെള്ളവർക്കൊന്നും നമ്മൾ ഇന്ത്യ എന്നുള്ള ചെറിയ മക്കക്കൊന്നും അറിയുല്ല ഏ ആ അപ്പ അതിങ്ങനെ അറിയണമെന്നുണ്ടെങ്കിലു ഇങ്ങനെ ലെ സംഗതികളൊക്കെള്ള നമ്മ എന്തുകൊണ്ടാവും നമ്മളൊക്കെ ഇത്രയും ഇതായി പോയതാവല്ലെ കാരണം ചെറിയ രാജ്യങ്ങള് നമ്മുടെ കേരളത്തിന്റെ ഏ അതായത് ആലപ്പുഴ കേരളത്തിന്റെ അത്രയും വരാത്ത രാജ്യങ്ങളുടൊക്കെ ഇന്ന് നമുക്ക് കളി വന്നിട്ടുണ്ട് ഇപ്പൊ ഏതോ ഒരു രാജ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെ
അ ഭയങ്കര ചെറുതാണ് അവിടെ എത്രയോ പോപ്പുലേഷൻ വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് വന്നു ആദ്യായിട്ട് പങ്കെടുക്കുക അങ്ങനെന്തോല്ലേ? ആ ഞങ്ങണ്ട്‌ ഞാൻ കണ്ട്. മറ്റെ അവര് അർജന്റീനക്ക് രണ്ട് ഗോള് കിട്ടി ഒരു ഗോളിന്
ആ അതെ ശര്യ എന്തോ എന്താ പേ അതിന്റെ പേരിപ്പം എന്തോ ആ രാജ്യത്തിന്റെ പേര് എനിക്കിങ്ങട് ഓ ഓർമ്മേല് വരുന്നില്ല. അപ്പൊ അതൊക്കെ
ഇക്കത് അഭിമാനിക്കല്ലോ അതില് ഞാനൊരു ഇൻസ്റ്റേല് ഒരു പോ കണ്ടിട്ട്ണ്ടായിരുന്നോ ഒരഛൻ ഒര് കു ഒരു ഒര് അയ്തൊരാള് കരയ്ന്ന്ണ്ട്
അതെ
എ ചോദിക്കുമ്പോ മകനോട് പാരായിന്ന്ണ്ട് നിന്റെ ഞാൻ തോറ്റു പോയത് എന്നെക്കാള് ഒരുപാട് എന്താണ് കഴിവുള്ളോരെ മുമ്പില് മാത്രാണ്
അതെ ആഹാ അതന്നെ അതന്നെ ആഹാ അതന്നെ അതന്നെ ഞാ പറഞ്ഞെ നമ്മളെ കേരളത്തില് മാത്രെണ്ട്
തിൽമാത്രാണ് ഞാൻ തോറ്റ് അച്ഛന്റെരുത് പെട്ടെന്ന് കണ്ടപ്പൊ വെഷമായി ഹേ
ഇപ്പാന്റെ കളി കയ്ഞ്ഞേന്റേഷം ഇവര്ണ്ടല്ലോ ഫുള്ള് ഗ്രൗണ്ടൊക്കെ വൃത്തിയാക്ക്ണ ജപ്പാനീസേൾക്കങ്ങനൊരു ഇതാണല്ലോ അവര് ഫുള്ള് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇതായിക്കാരത്‌ അപ്പം അവര് ഈ കളി ബ്രസീലിനോട് കളിച്ചതിന് ശേഷം എല്ലാരെ മനസ്സില് ഇടം നേടിയോ ഓല് കാരണം അവരദ് ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ബ്രസീൽന്റെ ആരാധകര് വരെ ആ കോമ്പൗണ്ട് മൊത് മൊത്തം ക്ലീനാക്കിട്ടാ പോയത് അങ്ങനെയൊക്കെ കൊറെ വ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടു
ആഹ് ജപ്പാനേ ആദ്യയിട്ടാണോ കളിക്കുന്നെ?
അല്ല ജപ്പാന് നല്ല കളിക്കാര കാരണം അവര് നല്ല സ്പീഡ്ള്ള ആൾക്കാരാ കളിന്റെ കാര്യ തിലൊക്കെ നല്ല സ്പീഡുള്ള ആൾക്കാരാ
പക്ഷെ നമ്മളെവിടെ ആരാധകരൊന്നും കണ്ടിട്ടില്ല നമ്മളെ ഇവിടെ അർജന്റീന ബ്രസീല്
അതെ ആ ഇവിടെ ഇവിടെ പോർച്ചുഗല് പിന്നെ എനിക്ക് തോന്നണ ജർമ്മനി ഉണ്ടാവും ജർമ്മനിക്ക് പിന്നെ ആഹ് ഫ്രാൻസിനുണ്ട് ആഹ് ഫ്രാത പോയി ജർമ്മനി സെവെനപ്പ്ന്ന് പറഞ്ഞ ആഹ് സെവനപ്പ്ന്ന് പറ്ഞ്ഞ് കളിയാക്കാർന്നു ജർമ്മനി എഹ് തോറ്റപ്പോ ഇവടൊകാരൊക്കോ പട് ടക്കൊക്കെ പൊട്ടിച്ചിനി. ഏതൊരു പ്രാശ്യാണല്ലോ, അവര് ഏയെ ഒന്നിന് ആഹ് അതന്നെ പതിവാണ് ഇവടെഞ്ഞ്പ്പൊ ഇന്ന് രാത്രി മുതലെ തൊടങ്ങും കാരണം ഒന്നരന്റെ ടൈമില് ഞാനും കളി കണ്ടിരിക്കല്ലേ അപ്പം ഞാനൊറ്റക്കെക്കാരം പിന്നെ ന്റൊരു ഫ്രണ്ട് ഇണ്ട് ബയനാട്
ട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട്ള്ള
അങ്ങനെ അല്ല അങ്ങനൊന്നൂല്ല ഇവിടെ ക്ലബ്ബിന്റെ ഇതിലിങ്ങനെ ചെക്കന്മാരൊക്കെ കൂടിയിട്ട് കാണും
ആ നമ്മളെവിടെ നാട്ടാര്ക്കൊക്കെ കാണാൻ വേണ്ടീട്ട് ആ അതന്നെ കാണാൻ പറ്റില്ല എന്താ ഇവടൊരു ക്ലബ്ബിന്റെ ഫ്രണ്ടിലേയിട്ട് ആര്ക്ക് വേണ്ടെങ്കിലും ചെല്ലാട്ടോ പഷേ നമ്മളാരുംല്ലേ പ്പ് സ്ത്രീകൾ ഒന്നും ഇവിടെ പോവലില്ല കണ്ടിട്ടില്ല പകലൊക്കെണെങ്കി ഒന്ന് എത്തിച്ചോക്കി നിക്കാ നമുക്ക് പക്ഷെയിപ്പോ കളികളൊക്കെ നല്ല കളികളൊക്കെ വെരുന്നത് രാത്രി സമയത്തല്ലേ? നമ്മള് അര്ജന്റീന അതെ അതാണയ്ന്റൊരു പവറ് ഒരുമിച്ച് ഓളിടാനും അതുപോലെ ഇങ്ങനെ അഒരു എനർജി അവിടെ അവിടെ ഗോളടിക്കുമ്പോ നമുക്ക് വടെ കിട്ട്ണ പോലെ
അതെ സീന് കാര കാരണം കയ്ഞ്ഞ കളിലൊക്കെ ഇപ്പൊ ഇവ്ട്ന്നെന്നെ അവിടുന്ന് പഠക്കംപൊട്ടുണ്ട് അങ്ങാടിന്നാ പടക്കം പൊട്ട പക്ഷെ അതെന്നെ ഇൻ ക്കിപെടുത്തങ്ങനെ ഞാ ഇങ്ങനെ കളി കാണല്ലേ പറിമ്പോ ആരുല്ല്യട്ത്ത് ഇന്നട്ട് ഞാനെന്തെയ്തറിയോ ഇന്റെ ഫ്രണ്ട്ണ്ട് ഓള് ഭയങ്കര നെയ്മർ ഫെനാ വയനാട്ള്ളാ ഇങ്ങട്ട് ഓള് വിളിക്കും ങ്ങട്ട് വിളി ഇച്ചിരി ഞങ്ങള് ലൗഡ്സ്പീക്കർ ഓണാക്കീട്ടിട്ട് ഓള് അവിട്ന്നും കാണും ഞാ ഇവിട്ന്നും കാണും അവിടെ ഗോൾ അടിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് ഒച്ചണ്ടാക്കോ കറ ഒപ്പ ഇരിക്കണ പോലെന്നെയാണ് അങ്ങനെയൊക്കെ ഓരോ ഇതാണ് കാരണം രാത്രി
ഇന്ക് സത്യം പറഞ്ഞ മെസിനെ മാത്രെ ഇൻക്ക് അറിയുള്ളൂട്ടോ പക്ഷെ ഇന്ക് നെയ്മ സിന്‌മ ഭയങ്കരെശ്ട്ടാട്ടോ
ആഹ് അതെ അ അതാത് ഓല് നല്ല ഫ്രണ്ട്സേളാണ് ഓലെ കൊറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടിണ്ടായിരുന്നു. ഞാനിപ്പ ഇവിടടു ആണ് ട്ടോ ഇങ്ങള് പറഞ്ഞനിക്ക് നെയ്മറിനെ മാത്രം ഇച്ചറീലേന്ന് ഇപ്രാശ്യം ഇൻകെന്തായാലും ഒരഞ്ചാറ് കളികാരൊക്കെ ഞാന്, ഏകദേശം കററ്റെന്നെ, എപ്പോഴും സെർച്ച് ചെയ്തിട്ടാനും. കാരണം നമ്മള് ഒരുപ്രാശ്യം നമ്മള് യീ യൂട്യൂബ് ഇത സെർച്ച് ചെയ്ത കഴിഞ വീണ്ടും വീണ്ടു ഇത് വരും ആഹ് അതെ അതെ പിന്നെ ആഹ് അതെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് സെർച്ച് ചെയ്യ്ണെനനുസരിച്ച് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇത് വന്നോണ്ടരിക്കാണ് എപ് അപ്പൊ ആഹ് അതെ അതെ അതെ അതെ ഈ നെയ്മർന് മാത്രല്ല ഇപ്പ ഗ്യാസമീറോ
ഇപ്പൊ ക കഴിഞ്ഞ ദിവസങ്ങൾല് എനിക്കുഞപർത്തേ എന്റൊരു കുഞ്ഞുമ്മോടെ കുട്ടിടെ ക കല്യാണം ഇണ്ടേര്ന്ന്. വെറും ഞങ്ങള് ജസ്റ്റ് വീഡിയോ വന്നപ്പോ ജസ്റ്റ്‌ ടെസ്റ്റ് ചെയ്തുന്നുള്ളൂ പക്ഷെ ഫുള്ള് പിന്നെ വെറും ആഹ് കല്യാണത്തിന്റെ കുറിച്ച്ട്ട്ള്ള കാര്യങ്ങളെ കൊറേങ്ങനെ റീഫ്രഷ് ചെയ്തോക്കി പക്ഷെ പിന്നിം ഈ സാനം തന്നെ വരുന്നത് പിന്നെ ഞാന് ഇടുത്ത് വെച്ച്
ഈ ടൈമില് നമ്മളെന്താണോ ചിന്തിക്ണേ അതുപോൽന്നെ നമ്മളെ ഫോണും നമ്മളോട് പ്രവർത്തിക്കും
ആ അതന്നെ പിന്നെ ഞാനിങ്ങനെ വീട്ടിലിര്ന്ന് സങ്കടപ്പെട്ട് പ്രശ്നട്ച്ചിരിക്ക്ണ സമയത്ത് ഇനിക്ക് പറ്റിയ റീൽസ്ങ്ങെനെ വെരാ അപ്പൊക്ക് മനസ്സിലാവും എന്റെ പാട്ട്നെർ പോലും എന്നെ നോക്കുന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അമ്മളെ അറേജ്മെന്റ് ഇണ്ടല്ലോ.
ട്ടോ എനിക്ക് മാത്രം തോന്ന്ണതാണെന്ന് പക്ഷെ അങ്ങനല്ല ഞാനപ്പ യൂട്യൂബോ ഇൻസ്റ്റക്ക തൊറന്ന ചെലപ്പോ സാടായിക്ക്ണ ടൈമേകാ ചിലപ്പോ നല്ല ചില്ലായിക്കണ്ട ടൈമാക്കാരം അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള റീൽ ൽസൊ അല്ലെങ്കില് വീഡിയോസൊക്കെ വന്ന്കെട്ക്ക്ണിണാ ഫോണില് അതെ
കറക്റ്റ് നമുക്ക്
ആഹ് അതെന്തിരാണാവോ അങ്ങനെ വരുന്നത് ഞാൻ ആലോയ്ക്കും ഞാൻ വിചാരിച്ച് എനിക്ക് മാത്രം ഉള്ളതാണോന്ന് ആഹ് ഓക്കെ ശരി ന്നാൽ